ആഹ, ഇപ്പം, കേക്ക ഇവിടെ, ഭയങ്കര, മഴയാ, തായിരിക്കും, റേഞ്ച്, ഇല്ലാത്ത ഇത, ഈ, പറയത, ഒന്ന് മഴയത്ത് എന്നാ പരിപാടി? ഇങ്ങനെ, ഇരിക്കുവ മിച്ചറൊക്കെ തിന്നൊണ്ടിരിക്കുവ.
മ്മ്. എപ്പഴും തീറ്റയാണല്ലോ?
അതെ അതെ. മനുഷ്യൻ തിൻ ജീവിക്കുന്നന്നെ തിന്നാൻ വേണ്ടിയല്ലെ.
മ്മ്, മ്മ്
പിന്നെ അവിടെ മഴയുണ്ടോ?
ഇവിടെ മഴയായിരുന്നു. ഇപ്പൊന്നു നിന്നു.
അയ്യോ നീ അറിഞ്ഞോ ഇവിടെ ആ പ്രിയദർശിനി ബസ്റങ്ങിട്ടില്ലേ, ഇപ്പൊ
ആ, ആ
നമ്മുടെ ഇവിടെ എല്ലാ ഇവിടോളെ ആ ഒരു ചേട്ടൻ എന്നാ ചെയെന്നറിയാവോ എന്ന ആ വണ്ടിയെ തന്നെ കേറും. ഇന്നലെ വന്ന് പറഞതവിടെ
ഉം. എന്നിട്ട്
അതിലാമ്പോ ഒത്തിരി പെണ്ണുങ്ങളുണ്ടല്ലോ. മറ്റേ വണ്ടിയെ കേറത്തില്ല. പൈസ കൊടുത് കുഴപ്പമില്ലാ. കേറും
ആം
നിങ്ങടെങ്ങങ്ങോട്ടുണ്ടോ ആ വണ്ടി
ഞാൻ കഴിഞ്ഞ ദിവസം ഒരാടെവരെ പോയപ്പോഴത്തേക്കും ഇതുപോലെ അറിയാതെ കെറിയതാണേ ഞാൻ പെട്ടെന്ന് കെസാ ആർടി ഒരു ബസ് വന്നു അവത്തെ ചാടി കയറി ചാടി കയറിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കാൻ പൈസ എടുത് ത്തിട്ട് ചുമ്മാ ഇങ്ങ് നോക്കിയപ്പോഴത്തേക്കും, അവത്തെ പ്രിയദർശിനിന്ന് എഴുതിയേക്കുന്നു. പിന്നെ ഞാൻ പൈസ കൊടുത്തില്ല ടിക്കറ്റ് എടുത്ത് അല്ലാതെ
ആഹാ ഞ ഞാനും കുട്ടുകാരിം കൂടെങ്ങനെ എപ്പോ പ്പഴും അയിനാ പോന്നേ. ഇന്നലെ തന്നെ ഒരു നൂറ്റിനാല്പ്പതു രൂപയോക്കെ ഞങ്ങക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വന്നപ്പതെന് എന്താലെ നാളെ ഇനി നെ ജൂലൈ ഒന്ന് ഒന്നെട്ടങ്ങാണ്ട് അ നിർത്താൻ പോവലേ
നാളെയാണ് ജൂലൈ ഒന്ന്
ആഹ അതാ പറഞ്ഞെ നാളെതൊട്ട് ചെലപ്പോ നിർത്തുവായിരിക്കും. കാരണം ആഹ വേറെ പ്രൈവറ്റ് ബസ്സിനൊക്കെ എന്നാ ഇ അതിന്നൊരു ഒരു വരുമാനമില്ലല്ലോ എല്ലാവരെയും ആ കെഎസ്ആർടിസിയില കേറുന്നേ ങാ അതറിയില്ല മ്മ് അല്ലെങ്കിലിവർ എന്ത് ചെയ്യുന്നറിയോ ഈ ബസിന്റെ എണ്ണം കൊറയ്ക്കും. ബസിന്റെ എണ്ണം കൊറയ്ക്കും. അ അങ്ങനെ ചെയ്യുവാണെങ്കി വല്യ പ്രശ്നമില്ലാതെ ഈ സമരമൊന്നും വരാതിരിക്കും
ആഹ ഞങ്ങടെ ഇങ്ങോട്ടൊക്കെ ഓൾറെഡി ബസ് ല്ല. പ്രയദർശിനി ഇല്ല അല്ലാത്തതുമില്ല ഒന്നുല്ല ബെസ്സ് കുറവല്ലേ അപ്പൊ ഇങ്ങോട്ടൊരു പ്രിയദർശിനി എറങ്ങുവാരുന്നേ നല്ലതായിരുന്നു
അതെ എന്നാലും ഇങ്ങനെ പറഞ്ഞു അല്ലാതെ പ്രൈവറ്റ്ബസ്സുകാരൊക്കെ പറഞ്ഞു കേട്ടോ ഭയങ്കര സമരം വെക്കാൻ മേണ്ടിയാന്നൊക്കെ പറ ഞ്ഞ് ജൂലൈ ഒന്ന് മുതലെന്നാ പറഞ്ഞ ഞ്ഞെക്കുന്നെ. ഒരു ഇത് കണ്ടായിരുന്നോ? ഒരു പോസ് ഞങ്ങടെ മക്കൾക്ക് അരി ഞങ്ങൾക്ക് കുടുംബത്തിനരി മേടിക്കേണ്ടന്നൊക്കെ ചോയിച്ചിട്ട്
ങാ അവർടെ വീട്ടിലൊള്ളവർക്കും ഫ്രീയല്ലേ കിട്ടുന്നെ പിന്നെന്തുവാ?
ആ അതെ.
ആ അവർടെ വീട്ടിലും അമ്മേം പെങ്ങന്മാരും ഒക്കെ ഇല്ലേ. അപ്പൊ അവർക്കെല്ലാം ഭാര്യക്കും ഒക്കെ ഫ്രീയല്ലേ?
അപ്പളെ ഞാനോർ അപ്പൊ ഈ എന്തോ കെ എസ് ആർ ടി സി കണ്ടക്ടർമാർക്കൊക്കെ ഒണ്ടല്ലോ അപ്പൊ അത് ഫ്രീയല്ലേ നമ്മളെല്ലാം ഫ്രീയല്ലായിട്ട് സ്ത്രീകളെ കേറുന്നേ അപ്പൊ അവർടെ പൈസക്ക് തന്നെ ചെയ്യുമ്പോ അവർക്കൊരൂപപോലും കിട്ട
ആ അതെ.
കൊടുക്കാൻ പറ്റത്തൊള്ളൂ. ചുമ്മാ എവിട
അത് എനിക്കു അറിയത്തില്ല കൊറെ പേര് പറയുന്നു ക്ഷ ശമ്പളൊന്നും കൊടുക്കുന്നില്ല ആ ശമ്പളം ഒന്നും കൃ കൃത്യായിട്ടല്ല കൊടുക്കുന്നേന്നൊക്കെ പറയുന്ന്.
ക പിള്ളാരമ്മം. കാര്യൊക്കെ നോക്കണ്ടേ.
അതെ അതെ. പക്ഷെങ്കില് അവറെ വീട്ടില് എടീ പെണ്ണുങ്ങൾക്ക് ഫ്രീ കിട്ട്ന്ന എപ്പഴും നല്ലെയല്ലേ
അല്ലെങ്കിൽ അതിന്റെ എണ്ണം കൊറക്കണം.
ഉം എണ്ണം കൊറയ്ക്കുവാണെ ഇപ്പൊ ഞങ്ങളിങ്ങോട്ടൊന്നുവില്ല. ബെസ്സ് ഇല്ലാത്തടത്തോട്ട് അങ്ങ് ആക്കണം അപ്പൊ പിന്നെ പ്രശ്നവില്ലല്ലോ. ഞാനൊരു തവണേ ആകെ ഒരു തവണേയേ കേറിയൊള്ളു.
ആ ആ ആ നമ്മക്കറിയത്തില്ല കേറി ചിലപ്പോ പ്രിയദർശിനിയാന്നറിയിന്നത് പോലൂ
ആ അതെ അതെ നമ്മളങ്ങനെ നോക്കി നിക്കത്തോള്ളൂ ആ ബെസ് നോ
അപ്പൊ അത് വണ്ടി കയറിയപ്പോ ഞാൻ ഓർത്തതെന്തുവാ ഫാസ്റ്റ് ഞാനും എന്റെ കൂട്ടുകാരിയാണ് അവളും കൂടെഓടുത്തത് ഫാസ്റ്റ് പാസഞ്ചർ ആണ് ഫാസ്റ്റ് പാസഞ്ചർ ആന്നോർത്തൂ ടിക്കറ്റ് എടുത്ത ഞങ്ങള് പൈസ
അതേ മഴ വരുന്നെന്ന് തോ ആ എന്തുവടി കേട്ടില്ല. ഹലോ?
ആ എന്നട്ടോ, ഹലോ?
ആ ചെല സമയത്തേ റേഞ്ച് ബ്രേക്ക് ആക്ന്ന് ആ ചെല സമയത്ത്. ഉം ഞാൻ പറഞ്ഞ്ലേ മഴയാന്നു പറഞ്ഞില്ലേ.
ആ ഇവിടെ വെ വെള്ളത്തിന്റെ ബില്ല് വന്നു. നൂറ്റി നാൽപ്പത്തെട്ട് രൂപ. വെള്ളവില്ല പക്ഷെ
വെള്ളത്തിന്റെയോ? അപ്പൊ നിങ്ങക്ക് കെണറൊന്നുവില്ലേ അപ്പം.
ഇല്ലഞങ്ങളിവിടെ കിണറൊന്നുല്ല
കിണറുള്ളത്
ഇല്ലില്ല മൺകോ നിങ്ങ്ക്ക് കിണറുണ്ടോ?
അപ്പൊപുഴക്കഅടിച്ചത് വെള്ളം
ഞങ്ങക്കിണറിയില്ല അല്ലനമുക്ക് ഈപഞ്ചായന്റെ വെള്ളണ്ട് അത്പിന്നെ ആഴ്ചൽ ഒരൂസംവരം അപ്പൊന നമുക്ക്
ആഹ
ഉം
ആഹ അങ്ങളായതൊണ്ട് കൊഴപ്പില്ലല്ലേ?
മേൽ മലമണ്ടയിരിക്കുതുകൊണ്ട് ആഹ
ഒത്തിരികുത്തീട്ട് വെള്ളംകിട്ടീലല്ലേ? കോഴൽകെണറ് പറ്റത്തില്ലവിടെ
ആ പഞ്ചായത്ത്ള്ളം കിട്ടുന്നല്ലോ അതന്നെഞങ്ങള് അപ്പൊഅവിടെള്ള അടുത്തുള്ളവർക്കെല്ലാണ്ടോ?
ഇല്ല്യഇല്ല്യ ഇവിടൊന്നുംകെണാറില്ല നമ്മള് വീടിന്പ്രശ്നംവരും ഉം പൈപ്പ് വെള്ളോ
ആഹഅപ്പ്ത്ത്ന് അപ്പൊ എ ആഴ്ചയി ലെത്രൊസ്സം വെള്ളംവരുംപ്പൊ?
അയ്യോ ഇപ്പംമൂന്നാലഞ്ച് ആഴ്ചയായിവന്നിട്ട് വെള്ളംവന്നില്ലപ്പെ പിന്നെമ്മള് കാശ്കൊടുത്ത്അടിപ്പിക്കണം
അയ്യോ അപ്പൊരു ടാങ്കിനൊക്കെ ഇപ്പൊഅഞ്ഞൂറ്റ് അഞ്ഞൂറ്ലിറ്ററൊക്കെ ആ അത്രവരോ അപ്പോ
ഉം അഞ്ഞൂറ്ലി ലിറ്ററായിട്ട്കൊണ്ടുവരത്തില്ലവര് അവര്വരുവാണെആയിരംലിറ്ററും കൊണ്ടെവരത്തുള്ളൂ അപ്പൊആയിര രൂപ കൊടുക്കണം ആഹ
അയ്യോ അപ്പൊഅത് എവിടെന്നനിങ്ങ്ടെ അവിടെ അടുത്ത് അടുത്തഅടുത്തന്നെയാണ് കൊണ്ടുവരുന്നത്
ഇവിടെ താഴ്ന്നപ്രദേശോണ്ട് അവിടുന്ന്കൊണ്ടുവരും
ആഹ് ആഹ്
വലിയ ലോറിയെല്ല്
ഓ ഓ
ഉം വെള്ളത്തിന്നമ്മള് കറണ്ട്ബില്ല്അടക്കണം ഓൾറെഡി വെള്ളത്തിന്റെബില്ല് അടക്കണം അയിന്റെകൂടെ വെള്ളംകിട്ടാത്ത വേറെവെള്ളം ഇതുപോലെ കൊണ്ടുവര്ന്നതിന് വേറെബില്ലടക്കണം അപ്പൊഒത്തിരി പൈസയാ
ആഹ
ഉം അതാണ്പ്രശ്നം
അപ്പൊനിങ്ങള് വേ വേനൽക്കാലത്ത്എന്നെ ചെയ്യുവപ്പൊ?
വേനൽക്കാലത്ത് എനിക്ക്തോന്നുന്നു ഈ മഴക്കാലത്താണ്ഒന്നുകൂടെപ്രശ്നം കാരണംപെട്ടെന്ന് ചീറ് കേയറിയിട്ട്
നമുക്ക്ഇങ്ങോട്ടുള്ള മോട്ടർകത്തുമ്പോഴാണ് വെള്ളംവരാതാവുന്നെ പക്ഷെ വേനൽക്കാലത് വെള്ളം കുറവാണേലുംഇങ്ങനത്തെപ്രശ്നമൊന്നുല്ല അവ കൊണ്ട് ആഴ്ചയാഴ്ച അവര് വിടും ഉം ചേറ് കേയറുമ്പോഴാ പ്രശ്നം വരുന്നെ ഇവിടെന്ന് കൊറച്ചു പോകുന്നിടത്തൊരു പമ്പയാറുണ്ട് പമ്പയാർ അറിയാവോ
ഉം ശബരിമല പമ്പയാറില്ലേ അത് ഇവിടുന്ന് കൊറച്ചു പോകുന്നോടത്ത ഞങ്ങടെ ഇതുവഴിയ ശബരിമലക്ക് പോന്നെ
യ്യാ സീസണൊക്കെ നിങ്ങളെങ്ങനെ അയ്‌ലകൂടെ പോകുന്നെ പൊ ഭയങ്കര വണ്ടീ തെരക്കും കാര്യങ്ങളൊക്കെ ഇല്ലല്ലോ
ആഹ അയ്യോ യ്യോർ പേട്ടതുള്ളലുള്ള സ്ഥലത്തൂടെ ഒന്നും പോവാനേ പറ്റത്തില്ല പയങ്കര തിരക്കാ
ഉം നിങ്ങക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നു ഇല്ല ലെ അവിടെ എങ്ങനെ ആഹ അനെ നാളെ പോണോ ജോലിക്ക്
ആ നാളെ തോട്ട് ഇവിടെ ക്ലാസ് തുടങ്ങുന്നേ
ഓ അപ്പൊ അപ്പൊ കൂടുതൽ പണി ആയിരിക്കും അല്ലേ
ആഹ അപ്പൊ ഭയങ്കര പണിയ
ഉം അപ്പൊ ഇനീ വിളിക്ക ഒന്നും പറ്റത്തില്ലല്ലോ തിരക്ക ആയിരിക്കുമല്ലോ
ആഹ പിന്നെ വൈട്ട്
ആഹ എന്നാലും വിളിക്കായിരിക്കല്ലെ
ഇവിടെക്കെ ഭയങ്കര അവിടെ മഴ ഉണ്ടോന്നെ
ഇവിടെ ഭയങ്കര മഴയാ
ആഹ് ഇവടെ ഭയങ്കര മഴേ ഇവടെ ഭയങ്കര മഴാ ഭയങ്കര മഞ്ഞ്
ആഹ
ന്നല്ല മഞ്ഞാ വെളിലോട്ടൊന്നെ റങ്ങുമ്പോ ഒന്നും കാണാൻ പോലും പറ്റത്തില്ല
അയ്യോ ശരിയാ അവിടെ വന്നാ ആ ഒരു ഏറിയേലൊക്കെ വന്നിട്ട് തിരിച്ചു വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ വണ്ടിയൊക്കെ ഓടിച്ച് മഞ്ഞ് മൂടി കെടക്കുവല്ലേ ബസ്സേ തന്നെ ഇരിക്കുമ്പം നെ ഓർക്കാറുണ്ട് ബസ് ഡ്രൈവർമാർക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് ഫ്രണ്ടിരുന്ന എനിക്ക് കാണത്തില്ല ഉം എന്നാ ശെരിയെടാ ഞാൻ വിളിക്കാവേ
ആഹ ശെരി